ഹലോ കേക്കണലില്ലേ ആഹ് കേക്കണ്ട് പറയ് എന്തക്കെ വി ഭക്ഷണം കഴിക്കല് കഴിഞ്ഞിട്ടില്ല തൊടങ്ങാൻ പോണള്ളു സമയണ്ട് ഇന്ന് കൊറച്ച് വൈകി എനിക്ക് വെയ്യാത്ത കാരണം അപ്പൊ പിന്നെ
ആന് ഞാനേതായാലും ഭക്ഷണൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നപ്പോളെ ഫ്രീ ആയപ്പോ ഒന്ന് വിളി ചോക്ക്യതാ ആഹ്
ഞാൻ പിന്നെ ഫ്രീയാവല് കണക്കെന്നെ കൊറെ കഴിയും ഫ്രീയാവാൻ
എന്താ ചെറിയ കുട്ടി ഉണ്ടാ
ആഹ് ചെറിയ കുട്ടില്ല കുട്ടി പത്ത് വയസായി പക്ഷേ അവൾക്ക് വയ്യ
അയ് ശെരി ഇപ്പം മഴ ആയ കാരണം എല്ലാർക്കും പനിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്
ആഹ് ഇപ്പ എല്ലോടത്തീ പനി വൈറൽ ഫീവറാണ് മൊത്തം
ആഹ് അയിക്കൂടി മഴ ഇങ്ങനെ നിക്കാതെ പെയ്യന്നെല്ലേ ഇപ്പൊ
ഉം മാറണൂല്ല വന്നിട്ടേ
ആഹ് ഇന്റെ മോനൊക്കെ ഇപ്പ സ്കൂള് തുടങ്ങീട്ടുള്ളു അപ്പോത്തിന് ലീവ് ആവല് തുടങ്ങി ആഹ് പനിയാണ്
സ്കൂൾ തുറക്കുമ്പോ തന്നെ മക്കൾ ലീവായവ ഓർക്ക് ഒരു മടിയാവും സ്കൂൾക്ക് പോവാന്
പറ
പിന്നെ ഫുഡ് കഴിച്ചോ എന്നിട്ടേ
ആഹ് ഞങ്ങളെതെക്കെ കഴിഞ്ഞ്
വെള്ളാഴ്ച ജുമുഅ പിരിഞ് വരാനുള്ളവരൊക്കെ വന്നോ
ഇല്ല അങ്ങനെ ഇല്ല
ആരും വരാനില്ലേ ഉള്ളോരൊക്കെ പുറത്താകും ല്ലോ
ആഹ് ജുമഅ തിരിഞ്ഞിട്ട് വരാനും കാത്ത് നിക്കാനും ഒന്നുമില്ല നമ്മള് ഭക്ഷണത്തിന്റെ ടൈം ആയാല് ല് നമ്മള് കഴിക്ക ഉം ഇഞ് ഇയിപ്പോ വൈകുന്നേരം മറ്റേ മക്കളൊക്കെ സ്കൂളിട്ട് വരുമ്പോത്തിന്
ആഹ് ആഹ്
എന്തെങ്കിലുമൊക്കെ നോക്ക എന്നല്ലാതെ
ആഹ് ശരി വൈകുന്നേരം വരുമ്പോത്തനന് എന്താ മക്കൾക്ക് ചായക്ക് ഉണ്ടാക്കുക
ശരി അത് എന്തെലും പഴം ചെറുപഴം പഴത്ത ഇണ്ടെങ്കിൽ അത് അവില് അങ്ങനത്തെതൊക്കെ ഉണ്ടെങ്കിൽ തിന്നും ഒന്നും ഇല്ലന്നുണ്ടെങ്കില് എന്തെങ്കിലും ചെറുപയറ് പുഴിഞ്ഞിയതെ കടല പുഴുങ്ങിയതോ അങ്ങനൊക്കെ എന്തെങ്കിലും നമ്മള് തേങ്ങയും ശർ ര ഒക്കെ ഇട്ട് ഇണ്ടാക്കല്ലോ
ആഹ് ആഹ്
അങ്ങനെ എന്തെങ്കിലൊക്കെ ഒരു ഐറ്റം എന്തെങ്കിലും ഒന്ന് വാണം എന്നള്ളു ഇന്ന അതൊന്നൊന്നും നിർബന്ധം ഒന്നുമില്ല
ആ കുട്ടികൾ സ്കൂളട്ട് വരുമ്പോ എന്തെങ്കിലുമൊക്കെ വേണമല്ലോ അല്ലെങ്കി അയിറ്റക്കൊ ഒരു ഇതല്ലേ
ആഹ് അയിക്കൂടി ഇപ്പൊ ഈ മഴ എങ്ങനെ ആയ കാരണേ ആ വൈകുന്നേരം എന്തേലൊക്കെ കഴിക്കാൻ ഒരു ഇതാണ് ആയ്ക്കാരല്ലോ നമ്മള് തന്നെ ഇപ്പ ഇങ്ങനെ പണിയൊക്കെ കഴിഞ്ഞാല് തണുപ്പ് പിടിച്ച് ഇങ്ങനെ ഇരിക്കുവല്ലേ
അതെ വൈകുന്നേരം ചൂടോട എന്തൊക്കെ ഉണ്ടാക്കിയാ നല്ലതാ
ഉം
പിന്നെ എന്താ ചോറിക്ക്
ഇന്നിപ്പെന്താ ഞമ്മക്ക് മത്തിയാണ് കിട്ടിക്ക്ണ് മീന് ഏഹ് മീന് ഞാനങ്ങനെ പ്രത്യേകിച്ച് കറി വെക്കലില്ല പൊരി
പൊ മത്തിയാണെങ്കിലും പൊരിക്കന്നെയ്യാ.
ആഹ് അതെ പച്ചക്കറി ഇണ്ടെങ്കിലേ
ആഹ്
ഏറെ അതാണ് കറി ഇണ്ടാക്കാ
ഉം എലപ്പി വര്ണ മത്തി നല്ല ടേസ്റ്റ് ആണല്ലോ കറി വെച്ചാല്
ആഹ് ഇന്നലെ മ ത്തി കറിയേന്നു, അപ്പൊ പിന്നെ എന്നും ഇങ്ങനെ വെക്കുമ്പോ ഒര് മടുപ്പാവും അപ്പൊ ഇന്ന് പിന്നെ ചേനയും കുമളങ്ങയും ഒക്കെണ്ടായിന്നു, അപ്പൊ പിന്നെ അത് കറി ഇണ്ടാക്കിങ്ങാണ്ട് മത്തി പൊരിക്കാട്ട്
തേങ്ങ അരച്ചിട്ടാ കറി
ആഹ് പച്ചക്കറി വെക്കുമ്പോ തേങ്ങരച്ച് വെക് മീനാണങ്ങേ തേങ്ങരക്കാതെ അതാവുമ്പോ പിന്നെ അങ്ങനെയാണ്ട് പോവും
അങ്ങനെ
ഇന്നലെ ഇതേ മാരി മഴയായ കാരണം കറന്റ് ഇണ്ടായിന്നില്ല. അപ്പൊ പിന്നെ തേങ്ങ അരക്കാത്ത കറിയല്ലെ നല്ലേന്ന് വിചാരിച്ചിട്ട് ആഹ് അപ്പൊ പിന്നെ എള്പ്പം മീന് കറി വെക്കണതാണ്.
ആഹ് ആഹ് ഇങ്ങള് മീൻങ്കറി താല്പര്യല്ലാത്തോരാ, പച്ചക്കറിനോടാ താല്പര്യം.
ആഹ് ഞാനൈന് അങ്ങനെല്ല രാവിലെബല് നേരത്തെ പോകാനാവുമ്പോത്തിനൊക്കെ
ആഹ് അപ്പോത്തന്നെ ഒക്കെ ആക്ക്വേർക്കും ലേ
ആഹ് മീന് കിട്ടാനൊക്കെ വൈകും അപ്പൊ പിന്നെ അല്ലെങ്കി പിന്നെ തലേന്ന് കൊട്ന്ന് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ഇണ്ടാക്കണം.
ആഹ് ആഹ് ശെരിയാ ഞമ്മളെ സമയത്ത് കിട്ടിട്ടില്ലാന്നിണ്ടെങ്കി പിന്നെ ചെയ്യാനൊരു മടിയായിരിക്കും
എട്ടുമണിക്ക് എട്ടര ആവുമ്പോത്തിന് എല്ലാരും സ്കൂൾ പോക്കാരൊക്കെ പോവും. അപ്പോത്തിനൊരു പെടച്ചിലാണ്
അതോണ്ട് വേഗം പണികള് തീരുവേരിക്കും
ആഹ് അടുക്കളപ്പണി ഓല് പോകുമ്പോത്തിന് തീരും, കാരണം എല്ലാരും ഭക്ഷണം കാര്യൊക്കെ കൊണ്ടോണോലല്ലേ
ആഹ്
പിന്നെ ഓല് പോയേൻ്റേ ശേഷം ബാക്കിള്ള പണിയൊക്കേ നോക് ഏഹ് രണ്ട് മക്കള് ഹോസ്റ്റല്ലാണ് പിന്നെ ര ഒരാള് വീട്ട്ന്ന് പോയി വരാനുണ്ട്
ആഹ് ആഹ്
ആഹ് ഇങ്ങക്കെത്രാള്ണ്ട്
ഇൻക്കൂ രണ്ടാളന്നെ മൂത്താളിപ്പം പത് പത്താ ക്ലാസ് കഴിഞ്ഞു ഇനി പ്ലസ് വണ്ണാണ്, സ്കൂൾക്ക് പോവല് തൊടങ്ങീട്ടില്ല, തിങ്കളാഴ്ച മുതല് തൊടങ്ങാണ് പിന്നെമ്മള് ഓട്ടം തന്നെയ്ക്കാരം ഒരാളൊള്ളൂ ഇന്നാലും താഴെള്ളാള് പിന്നെ സ്കൂക്ക് പോണില്യ
ആഹ് ചെറിയ ഇന്റെ ചെർതിനിപ്പൊ ഇന്നൽത്തീന്ന്ങ്ങട്ട് പനിയാണ് അപ്പൊ പിന്നെ ഞാനിന്ന് വിട്ടിട്ടില്ല പനി അങ്ങനാണ്ട് മാറിയാന് അതിന് നല്ല ചൊമണ്ട് കഫം ഇങ്ങട് ഇതായിട്ടെ അപ്പൊ കുട്യൾക്കൊര് എടങ്ങറല്ലേ അപ്പൊ കാരണം ചെറിയ കുട്യള എൽ കെ ജി രീതിയില്ള്ളേല്ലെ അപ്പ പിന്നെ നമ്മളിങ്ങനെ ഒരു വിധം വെയ്ക്ക്ണ രീതി വിട്ടാല് ടീച്ചേഴ്സിനും പണിയാവും
ആഹ് അത് ശെരിയാ അല്ല ഒന്ന് മാറീട്ട് വിടാ ഇപ്പത്തെ പനിയാവുമ്പോ ന നന്നായിട്ട് മാറീട്ട് വിടാ നല്ലെ കൊറവിണ്ട് വിചാരിച്ച് നമ്മള് വിട്ടിട്ട്ണ്ടേ പിന്നിം വെരെ ഈ വൈറൽ ഫീവറ് അങ്ങനെ വര്ന്ണ്ട് ശരീരം എളകുമ്പോ
ഉം ഇഞ്ഞിപ്പോ നാളെ ശെനിയും ഓൻക്ക് അവധിയാണ് ശെനിയും ഞായറും അവധിയാണ് അ അപ്പ രണ്ടൂസം ഇതിന്റെ കൂടാണ്ട് റെസ്റ്റ്ട്ത്താല് തിങ്കളാഴ്ചാവുമ്പോത്തിന് നല്ലോം മാറീട്ടാണ്ട് വിടാന്ന് വിചാരിച്ച്ട്ട്.
അതാ നല്ലെ ഉം.
ആഹ് അപ്പൊ പിന്നെ അങ്ങനെ അവിടെ കെടത്തീക്ക്ണ്.
ഊം.
ഇങ്ങള് ഭക്ഷണെപ്പളാ കഴിക്കാ?
ഞങ്ങള് ഭക്ഷണം ആഹ് രണ്ടു മണിയാവാനായി. ഹസ്ബൻ്റൊക്കെ ഇവിടെണ്ടെങ്കി സമയത്തിന് കഴിക്കും. ആളില്ലാത്ത കാര്ണം പിന്നെ ഇന്ന് ഞാൻ എണീക്കാനും കൊർച്ച് നേരം വെയ്കി വയ്യാത്ത കാരണം. ഭയങ്കര വയറ് വേനായിരുന്നു. അപ്പൊ ഇന്നങ്ങനെ നേര്ത്തെ സമയത്ത് കഴിക്കലൊക്കെണ്ട്. പിന്നെ മോന് പള്ളീ പോയിട്ട്ണ്ട്. ഓൻ വന്നിട്ടില്ല മഴയേണ് അപ്പോ വരാൻ പറ്റീണ്ടാവൂല വേണെങ്കി
പള്ള്യൊക്കെ അട്ത്തന്നെ?
ആഹ് പള്ള്യൊക്കെ അട്ത്തന്നെ. മഴയായോണ്ട് അവിടെ നിക്ക്ണ്ടാവും നല്ല മഴ പെയ്യ്ണ്ട്.
ആഹ് നല്ല മഴന്നേണ്. ഇന്ന് നേരം വെൾത്തേന്റേഷം ഒരു ഒലർച്ചണ്ടായിട്ടില്ല.
ഇല്ലില്ല ഇന്ന് മഴേന്നേനു. ഇന്നു ഇന്നലൊക്കെ അങ്ങൻതന്നെ.
ആഹ് എടക്കൊരു ഒലർച്ചട്ടാണെങ്കിലും ഞമ്മക്കൊര്താണ്.
ഉം അതെ ആഹ് എടക്കൊന്നൊലർച്ച വേണേ. ഫുള്ള് മഴന്നെ ആയാ ഒരു മടുക്കും മട്ടി പോന്നേള്ളു. ഒന്ന് പൊറത്ത്ക്ക് എറങ്ങാനും പറ്റൂല്ലാ
ഉമ്മാ?
പിന്നെ? വേറെന്താ വിശേഷം, ഇങ്ങനെ പോണു. എന്താ പരിപാടി? വേറെ എന്തേലും വർക്ക് ചെയ്യ്ന്നൊണ്ടോ?
ഫംഗ്ഷനും കാര്യങ്ങൾക്കൊന്നും പോവാൻ ഇണ്ടാവൂല്ലാലോ അല്ലേ?
ഫങ്ഷൻ, നാളെയൊരു ഫംഗഷനൊക്കെ ഇണ്ട്. എന്താ വേണ്ടേന്ന് വിചാരിച്ച് ഇങ്ങനെ നിക്കാണ്. ഒരു കല്ല്യാണണ്ട്.
ഊം മഴയത്ത് എറങ്ങാനൊര് മടിയാണെ.
എറങ്ങാൻ മടിയാണ്. കുടുംബത്തിലാണ്, ഒഴിവാക്കാൻ കഴിയൂല്ലാ. എല്ലാരും കൂടി കൂടണതാണ്. അപ്പ അതോണ്ട് വെരാതിരിക്കരുത് ന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞിട്ട് പോയതാ. അപ്പൊ, ഒത്ത് കൂടല് ഇങ്ങനെയല്ലെ ഉള്ളൂ. അല്ലാതെ അപ്പൊ
ആഹ് അപ്പൊ പിന്നെ കഴിവിന്റെ പരമാവധി പോവാൻ നോക്കന്നെ.
അതെ നോക്കണം. അതിപ്പോ ഇവടന്ന് എല്ലാരും കൂടെ ഒരു ഒരുമിച്ച് വണ്ടിയില് പോവാണ്. അപ്പോപ്പിന്നെ വല്ല്യ പ്രശ്നം ഇല്ലേ വിചാരിക്കണു.
ആഹ് എല്ലാരും കൂടി ആവുമ്പോ ഒര് രെസാണ്. ഞമ്മള് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും
അതെ അപ്പൊ വണ്ടി ഒന്നിച്ചിട്ട് വണ്ടി വിളിച്ചിട്ട് അങ്ങനെ പോവാന്ന് പറയ്ണ്ട്. ചെലപ്പോ ഒര് വണ്ടില് കൊള്ളൂല്ല, രണ്ട് വണ്ടി ആക്കണ്ടി വെരും. ഞങ്ങളെ ഫാമിലീല് അത്യാവശ്യം ആൾക്കാര്ണ്ട്.
ആഹ് വല്ല്യ ഫാമിലിയാവൂലെ?
ഉം. വല്ല്യ ഫാമിലി ആണ്. പശ്ശേ എന്നാ തന്നെ അയില് കൊറച്ച് പേര് ഇവ്ട്ന്ന് ഒരുമിച്ച് കൂടി പോകുമ്പോ തന്നെ രണ്ട് വണ്ടി വാണം. എന്നാ തന്നെ അയില് കൊള്ളാത്ത ഒര് ഫാമിലി ഇനി വേറൊരു വഴിക് തേക്കൊണോണ്ട്. ഓരോ ഓരോ വയിക്ക് പോവും.
ആഹ്. ഞങ്ങക്ക് പിന്നെ അങ്ങനെ ഫാമിലി അധികൊന്നും ഇല്ല.
അതേ.
ഇവടെ ചെറിയ ഫാമിലിയാ.
ആഹ് ആഹ്. ഞങ്ങക്ക് എല്ലാരും കൂടി ആവാണെങ്കില് രണ്ട് വണ്ടി വല്ല്യ രണ്ട് വണ്ടി ആണെങ്കി രണ്ട് വണ്ടിയിലും രണ്ട് വണ്ടീലും പോവൂല്ല. രണ്ട് മൂന്ന് വണ്ടി വേണം.
ഉം
ആണെങ്കി തന്നെ രണ്ട് മൂന്ന് വണ്ടി വേണം അത്യാവിശ്യം ആൾക്കാര് ഇണ്ട് ഞങ്ങള്
എല്ലാരും കൂടി കൂടുമ്പോ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിന്നിട്ട് ബയങ്കര ബോറടിയ എനിക്ക്
ഞങ്ങള് അഞ്ച് പെൺകുട്ടികളാണ് അഞ്ച് പെൺകുട്ടികള്ക്കും പേരക്കുട്ടികളും മക്കളും ഒണ്ട് മക്കൾക്ക് പേര കുട്ടികളായിക്കാണു അപ്പൊ പിന്നെ അത്യാവിശ്യം ആള് ഇണ്ടാവുല്ലോ അങ്ങനെ നമുക്ക് പോവാ രസാണ് പശേ അങ്ങനെ ഒത്തുകൂടി പോവല് മ് സൊ വളരെ കൊറവാ എപ്പോഴെങ്കിലോക്കെ എല്ലാരും കിട്ടോള്ളൂ ഈ കല്യാണത്തിന് എല്ലാരും റെഡിയായിട്ട് ഇക്ക് ഇണ്ട് ഓല് അങ്ങനേ വന്ന് നിർബന്ധം പറഞ്ഞാ വേരാതിരിക്കാല്ല് എന്ത് ഇണ്ടേലും മാറ്റി വെച്ച് വരണോ അങ്ങനെ ഇങ്ങനെയന്നൊക്കെ പറഞ്ഞിട്ട് അത്ര ഇതായി പറഞ്ഞൊണ്ട് എല്ലാരും പോവാനും റെഡിയായിട്ട് ഇങ്ങനെ നിക്കാ ഇപ്പൊ വല്ലാത ആഗ്രഹിച്ച് നമ്മക്ക് പോവാൻ പറ്റാത്ത ഒര് പ്രശ്ന് ഇണ്ട് അങ്ങനെ ഇല്ല ആവതിര്ന്നാ മതിയാരുന്നു
അതന്നെയാണ് ഞമ്മള് തലേ ദിവസം നാളെ അങ്ങനെ പോവാണ്ട് ഇങ്ങനെ പോവാണ്ട് വിചാരിച്ച് ഒരിക്കല് തൊടങ്ങിയാല്
ആഹ് അന്നത്തെ ദിവസം പറ്റയേ ഇല്ല അപ്പൊ കൂടുതല് പ്രതീക്ഷിക്ക് തും ഇല്ല്യാ
മുൻകൂട്ടി പ്രതീക്ഷിച്ച് കാത്ത് ഇര്ന്നാല് പിറ്റേ ദിവസത്തെക്ക്
അത് നട്ക്കൂല ഉം താണ്പ്പെങ്ങളെ ഗ്രൂപ്പല് വരെ ചർചൊട്ങ്ങിക്കണോ എളാപ്പാന്റെ മക്കളും ഒക്കെ ചാർച്ചോട് ങ്ങീക്കണ് കല്യാത്തിന് പോണ്ടെ എപ്പെഴാ പോണെ എല്ലാരും കാണണട്ടോ എല്ലാതും കേൾക്കുമ്പോ തോന്നാ പോവാ പറ്റൂലെന്നാവോ ഒന്നുല്ലാത്ത ചർചെക്കാര്യങ്ങളൊക്കെയാണ് ഇപാവശ്യത്തെ കല്യാണത്തിന്
ആ ഞമ്മളങ്ങനെ വല്ലാതെണ്ട് പൂതി ച്ചിട്ട്ണ്ടെങ്കിലാണ് ന്തെങ്കിലും ഒര് മൊടക്ക് വരാ
ആഹ് ഞങ്ങള കുട്ബത്തില് ഒരു കല്യാണം ണ്ടായിട്ട് കുറച്ച്യയിക്കണ് അതാണ് ഒന്നാമത്തെല്ലാർക്കും അത്രത് ഒന്നൊന്ന് കാണണം ന്നുള്ള കൊറേ ആയി എല്ലാരും കൂടെ കണ്ടിട്ടേ
ആഹ് നമ്മളിപ്പോ ആരെങ്കിലും മരിക്കെ അല്ലെങ്കില് എന്തെലും കല്യാണൊക്കെ ണ്ടെങ്കിലേ കുടുംബക്കാരൊന്നിച്ച് ഒത്തൂടൊള്ളൂ.
റ്റ് കൊറേ ആയിക്ക്ണു അപ്പ ഞങ്ങളെന്നെ പോയാ പരസ്പരം പറഞ്ഞോയീക്കണ് നമ്മെക്കൊന്നു എല്ലാരെ ആ എല്ലാർകൂടി കാണണം ന്നുണ്ടെങ്കി കല്യാണോല്യ ഞ്ഞിപ്പോ ആരെ കല്യാണം വരാള്ളെന്ന് ങ്ങനെ പറഞ്ഞിര്ക്ക വല്യ കല്യാണണ്ടായത് പ്പൊല്ലാരും കണ്ടിട്ടും കൊറേയി എപ്പോ കൂടണംന്ന്ങ്ങനെ വിചാരിക്ക്ണ്ട്.
ഏതായാലും കുഴപ്പൊന്നുല്ലങ്ങാ കൂടിയാണ്ട് പോരി
അതെ ഉം എന്തേന്നു അടെ പണില്ലാന്ന് പറഞ്ഞെ കയ്യ്മ്മേ എന്തൊ ആയി എന്ത വേറെ
അത് കൊർച്ച് ത് പുളിങ്ങണ്ടായിന്ന്
ആഹ്
അതിന്റെ ഒരു പണിയേന്ന്
അത് ശരി
ന്നാ ശെരി ടൈമായിലേ